കേക്കാമോ സുഹൃത്തേ?
ആഹ് സുഹൃത്തെ കേക്കാം.
പിന്നെ എന്തോ പഠിക്കുവായിരുന്നോ അതോ കളിക്കുവായിരുന്നോ?
ഞാനിങ്ങനെ ഒരോ സമയം കളയാൻ വേണ്ടി ഇങ്ങനെ ഫോണി കളിച്ചോണ്ടിക്കായിരുന്നു സുഹൃത്തെ.
ആഹ് സമയം പോവാൻ വേണ്ടി എന്തുവാ റീൽസ് കണ്ടോണ്ടിരിക്ക്യോ?
ആഹ് ഇൻസ്റ്റഗ്രാമി ഇങ്ങനെ റീല് കാണും ഗെയിം കളിക്കും അത് പോലുള്ള സുഹൃത്തെങ്ങനെ സമയം കളയും?
ഞാൻ സമയം കളയാൻ എനിക്കിപ്പ ട്യൂഷനൊക്കെയുണ്ട് പിന്നെ അതുകൊണ്ടെനിക്ക് സമയം പിന്നെ എന്തെങ്കിലൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനങ്ങ് പോവും.
ഓഹ് സുഹൃത്ത് പഠിക്കുവാപ്പല്ലേ?
ആഹ് ആണ്
ഇപ്പ എത്രാമത്തെ ഇയറാ സുഹൃത്ത്?
മൂന്നാമത്തെ വർഷായി.
എന്തുവാ പഠിക്കുന്നേ?
ഞാനിങ്ങനെ ഡിഗ്രി
ഉം മൂന്നാമത്തെ വർഷായില്ലേ?
മ്മ്
ആഹ് ആഹ് ഡിഗ്രി ഫ് നാല് വർഷാക്കീലേ ഇപ്പം?
ആഹ് ഫോറ് ഇയറാക്കി
ഫോറിയറാക്കി ലാസ്റ്റ് വർഷം എന്തോ ഇന്റേൺഷിപ്പല്ലേ
ലാസ്റ്റ് വർഷം ഇന്റേൺഷിപ്പല്ലാ നമുക്ക് നമ്മൾ പണ്ടത്തെ ഡിഗ്രി വെച്ചാണെങ്കി നമുക്ക് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രീന്നു പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും ഫോറിയറിന്റെ ബെനിഫിറ്റ് എന്നു പറഞ്ഞാ നാല് വർഷം നമ്മള് പഠിച്ച് കഴിഞ്ഞാ നമുക്ക് ഹോണേഴ്സ് ഏ ഡിഗ്രി കിട്ടും പിന്നെ നാല് വർ ഷത്തില് ഏ ഹോണേഴ്സും അയിന്റെ കൂടെ റിസേർച്ചു ചെയ്യാനൂടെ ഓപ്ഷനുണ്ട് അങ്ങനെ ചെ ചെയ്യാണെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസേർച്ചു കിട്ടും ഇങ്ങനെ ഇട്ക്കുന്നവർക്ക് പിജി ഏ ഈ ഫോർത്ത് ഇയറ്ന്ന് പറഞ്ഞാ പിജിയിലെ ഫസ്റ്റ് ഇയർ ഇക്വലന്റാണ് പിന്നെ സെക്കന്റിയറിലോട്ടു പോണെങ്കി ഒര് വർഷം കൂടെ പിജി പഠിച്ചാ മതി അങ്ങനെയാ ഇപ്പയത്തെ ഫോറ് ഇയറ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്
ഇത് നല്ലയാണോ അതോ പഴയതുതന്നെ ആയിരുന്നോ നല്ലതെന്നു തോന്നുന്നുണ്ടോ അതോ
ആഹ് ഈ കോഴ്സിന് കൊറച്ച് ബെനഫിറ്റും ഉണ്ട് ഏ കൊറച്ച് ഡീ മെറിറ്റ്സുണ്ട് എന്ന് വെച്ചാല് ഒരു കുട്ടി ഇപ്പൊ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സും മേക്സും മസ് റ്റായിട്ടും അറിഞ്ഞിരിക്കണം. പക്ഷെ ഫോറിയറിലെ ഓപ്ഷൻ വരുമ്പോ ഫിസിക്സും മേക്സും പഠിച്ചില്ലെങ്കിലും കുഴപ്പല്ല വേറെ നമ്മ ഇഷ്ട്ടള്ള ഏത് സബ്ജക്റ്റ് വേണോങ്കിലും എട്ക്കാ
ഓഹ് അങ്ങനെയാണല്ലേ ഇപ്പ നമുക്കിഷ്
ആഹ് അങ്ങനെയാ ഒരു ഒരു സെമ്മില് ആറ് സബ്ജക്ടു വെച്ച് അതിലിങ്ങനെ മേജർ പേപ്പറ് മൈനർ പേപ്പറ് ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ആണെങ്കില് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ രണ്ട് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് സെക്ക സെക്കൻ സെമ്മിലോട്ട് വരുമ്പം ഒരു മേജറും രണ്ടു മൈനറും എ. ഇ. സി ഒരു സെക്കൻ സെമ്മിലുവൊക്കെ കാണും പിന്നെ വേറെ എഹ് ഒരു പേപ്പറൂടെ വരും ഫോർത്തു സെമ്മിലൊക്കെ വരുമ്പം എ ഇ സി അങ്ങ് കളഞ്ഞിട്ട് എസ് സി സി വി എ എസ് സി അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് വാല്യൂ ആഡഡ് കോഴ്സെന്നു പറഞ്ഞ അടുത്ത പേപ്പർ വരും അപ്പം ഇതൊക്കെ ഏത് പേപ്പറോ നമ്മുക്കെടുക്കും ഇതെല്ലാം നമ്മുടെ ചോയ്സാ പിന്നെയിപ്പം ഫിഫ്തു സെമസ്റ്റർ വന്നപ്പഴത്തേന് നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രേ നമുക്കിഷ്ടമുള്ളതു പഠിക്കാൻ പറ്റത്തൊള്ളൂ ബാക്കി അഞ്ച് കമ്പൽസറി എന്നു വെച്ചാ മൂന്നു മേജർ പേപ്പറും രണ്ട് ഇലക്റ്റീവു പേപ്പറും അങ്ങനെ കമ്പൽസറിയായിട്ടു പഠിക്കണം ഇതിന്റെ ബെനഫിറ്റെന്നു പറഞ്ഞാ നമുക്ക് ഇപ്പം മാത്സും, ഫിസിക്സും, ഒരു കെമിസ്ട്രി പഠിക്കുന്നയൊരു കുട്ടി പഠിക്കണമെന്നു പറയുമ്പം അത് പഠി ക്കുന്നില്ല, അപ്പൊ ആ കുട്ടിക്കതിനെ കുറിച്ചൊരു നോളജില്ല പിന്നെ, ഏഹ് ഓരോ സെമ്മിലും നമ്മള് പഠിച്ച പേപ്പർതന്നെ വീണ്ടും, വീണ്ടും റിപ്പീറ്റെയ്യാ ഞാനിപ്പൊ കഴിഞ്ഞ സെമ്മില് വാട്ടർ ക്വാളിറ്റിയെന്നു പറഞ്ഞ പേപ്പറെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സെമ്മില് വരുമ്പം അനലറ്റിക്കൽ കെമിസ്ട്രിയെന്നു പറഞ്ഞ വേറൊരു പേപ്പറെടുക്കുമ്പം ഈ വാട്ടർ കോളി ക്വാളിറ്റിയുടെ തന്നെ കൊറേ കാര്യങ്ങള് ഈ അനലറ്റിക്കൽ കെമിസ്ട്രിയിലുവുണ്ട് അപ്പൊ പുതുതായിട്ടൊരു കാര്യം ചെലയെടുത്തു പഠിക്കുന്നുണ്ട്. ചെലയെടുത്ത് പഠിക്കുന്നില്ല, പിന്നെയിവിടെ ആഹ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സെന്ന് പറഞ്ഞ് ഞങ്ങടെ ഫിസിക്സിനകത്ത് പ്രോഗ്രാമിൻപൈതം എന്നു പറഞ്ഞൊരു പേപ്പർ ഓഫറെയ്യുന്നുണ്ട് പക്ഷെ ഈ പൈതന്ന് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടർ കോഡ്ലാംഗ്വേജല്ലേ?, പക്ഷെ അതിന്റെ തിയറി മാത്രം എക്സാമിന് ആ പ്രാക് റ്റിക്കൽന്നു പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യിക്കുന്നില്ല ചുമ്മാ നമ്മളതെഴുതി കൊടുത്താ മതിയായിരിക്കും അപ്പൊ അതിനെ കൊണ്ടൊരു ബെനിഫിറ്റില്ലല്ലോ?
അങ്ങനെ നോക്കുവാണെങ്ക ഒരു ബെനിഫിറ്റ് കാണത്തില്ല
ഇല്ല പൈതൺ പ്രാക്ടിക്കല് ചെയ്യുന്നില്ല പിന്നെ കൊ കുട്ടികള് പറഞ്ഞത് കൊണ്ട് സാറ് ലാബില് ചെയ്യിക്കാംമെന്ന് പറഞ്ഞു അപ്പം പൈതനെടുക്കുന്നത് കൊണ്ടും അങ്ങനെ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല അപ്പൊ ചെല കോഴ്സിൽ നല്ലതുണ്ട് ചെലത് കൊള്ളാത്തതും ഉണ്ട് അപ്പൊ നമ്മള് നോക്കിയെടുക്കണം പിന്നെ ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഡീമെറിറ്റ്സുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു സോഴ്സ് ഓഫ് ബുക്ക്ല്ല പഠിക്കാൻ പിന്നെ സാറമ്മ കൊറേ കാര്യങ്ങൾ അവർക്കറിയാത്ത പുതിയ കാര്യങ്ങളാ ഇപ്പൊ ഞങ്ങൾ ആദ്യം ഇലക്ട്രീവ് എടുത്ത ഒരു പേപ്പർ റിനീവബിളാ സാറമ്മാരത് ആദ്യവായിട്ട് കേൾക്കുവ സോളാർ പാനല് അതിനെ കുറിച്ച് അതിന് ഇൻസ്റ്റളേഷൻ എല്ലാം ഇപ്പൊ നമ്മുടെ കോളേജില് വരുമ്പം അതിന്റെ ലാബും ഇല്ല ആ ലാബും ഇല്ലാതെ വരുമ്പം ഈ സബ്ജക്ട് അവർക്ക് എടുത്ത് പഠിപ്പിക്കേം വേണം ഈ ലാബിനുള്ള എക്യൂപ്മെന്റ്സ് ഒപ്പിക്കേം വേണം അങ്ങനെയൊക്കെ കൊറച്ച് ക്ലാഷൊക്കെ വരുമ്പം ഇവരീ സബ്ജക്റ്റങ്ങ് മാറ്റും ഓളോവർ കൊറേ സിലബസും കൊറേ സബ്ജക്റ്റും കൊടുത്തിട്ട് എല്ലാം എടുക്കാൻ നമ്മുടെ ഓപ്ഷനുണ്ട് പക്ഷെ നമ്മുടെ കോളേജുകാർ എന്തോ ചെയ്യുന്നറിയാമോ എല്ലാം അവർക്ക് പഠി പ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതു കൊണ്ട് കോളേജില് ചെല കോഴ്സ് ബാസ്കറ്റും കൊറേ സബ്ജക്റ്റും കൊടുക്കും അതീന്ന് നമ്മക്ക് ഇഷ്ടമുള്ളത് ചൂസെയ്യാം ചൂസ് ചെയ്യുമ്പഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ കേരളത്തിലെ എല്ലാ കോളേജുകളിലും എല്ലായിടത്തും. ഇങ്ങനെ ലാബ് ഫെസിലിറ്റീസ് ഒന്നും കാണ ല്ല അവര് പറയുന്ന എക്യപ്മെന്റ്സും കാണത്തില്ല. ഇത് ചെയ്യുമ്പോം. ഒന്നെങ്കി അവര് വേറെ ഇതെല്ലാം ഉള്ളടുത്ത് നമ്മളെ കൊണ്ടുപയി ചെയ്യിക്കും. അല്ലെങ്കിൽ കോളേജില് ഈ എക്യൂപ്മെന്റ്സ് അവര് വരുത്തും അങ്ങനെയൊക്കെ വരുമ്പോം കൊറെ മണി ലോസും അക്കെ വരും.
ആ ഇപ്പൊ ഡിഗ്രി ഫീസ് കൊടുത്താണോ പഠിക്കുന്നത് അതോ?
ആ നമ്മള് ഫീസ് അടക്കണം. എന്നെ എനിക്കിപ്പോ ഒരു. സ്കോളർഷിപ്പ് കിട്ടുന്നുന്നത് കൊണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ ഈ ഗ്രാൻസ് ആരുന്നെങ്കിൽ എനിക്ക് ഫീസ് അടയ്ക്കേണ്ടായിരുന്നു.
ഓക്കെ ഓക്കേ ആ നിങ്ങള് ഇനി എന്തോ എന്തൊരു ഭാവിൽ എന്തോ ചെയ്യണം എന്നൊ ഇതുണ്ടോ?
ഞാൻ ഒന്നും തീരുമാനിച്ച കാരണം ഈ ഒരു കോഴ്സും അതിന്റെ ഒരു സാധ്യതകളും. ഇപ്പൊ കെമിസ്ട്രിന്ന് പറയുമ്പോം ഒരുപാട് ഇപ്പം നമ്മളെ സ ടീച്ചിങ് മേഖല മാത്രമായിട്ടല്ല. കെമസ്ട്രിൽ ഇപ്പപ്പോ കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇഡസ്ട്ര യിട്ട് പോകുമ്പോ ഈ കെമിക്കൽസും അത് ഇൻഹെയിൽ ചെയ്യുന്ന പ്രശ്നവും. പിന്നെ സേഫ്റ്റി ഒക്കെ വരുമ്പോ എനിക്ക് അതിനോട്ട് പോണോ പോവണ്ടയോ ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുവ. ഒന്നും ഒന്നും ഫൈനലൈസ് ചെയ്തില്ല.
ഇപ്പം കോളേജിലൊക്കെ എങ്ങനെ യാത്രയൊക്കെ ഫ്രീ ആയിട്ട് പോയിട്ട് വരവോ അതോ? പൈസ കൊടുത്താണോ പോകുന്നത് എങ്ങനെയാ സ സുഹൃത്ത് പോകുന്നത്.
ഇപ്പൊ ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഉ ഫ്രീ ആയിട്ടാ പോകുന്നത്. പ്രിയദർശിനിന്ന് പറഞ്ഞാ. പുതിയൊരു സ്കീം നമ്മുടെ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തല്ലോ? അതുകൊണ്ട് കുറെ സ്ത്രീകൾക്ക്. വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പ സൗജന്യമായിട്ടാ പോകുന്നത്.
സ്ത്രീകൾക്ക് അതൊക്കെ വലിയ കാര്യമായി പക്ഷെ പുരുഷന്മാരാണ് പെട്ടുപോയത്.
ഉം സത്യം എല്ലാ പക്ഷെ അവര്. എല്ലാ സ്ത്രീകൾക്കും ന്ന് പറഞ്ഞ് കൊടുക്കരുതായിരുന്നു. ഒരു ഏജ് ലിമിറ്റ് അല്ലെ വെക്കണമായിരുന്നു. എന്ന വെച്ചാൽ സിക്സ്റ്റി എബോ ഉള്ള സ്ത്രീകൾക്കും. പുരുഷന്മാർക്കും. ഫ്രീ യാത്ര അപ്പൊ ഒരുര് കൊറച്ച് ഇതുണ്ട് ഇതിപ്പം. അവരുടെ കാഴ്ചപ്പാട്ന്ന് പറഞ്ഞാല് സ്ത്രീ ഫുൾ സ്ത്രീകൾക്ക് ബെനഫിറ്റ് ആയിട്ട് ഇത് കൊടുക്കുമ്പം. സ്ത്രീകള്. തൊഴിൽ മേഖലയിലേക്കൊക്കെ മുൻപന്തിയിൽ വരും. അതുപോലെ തന്നെ. ട്രേഡ് ഇൻക്രീസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത് ഇംപ്ലിമെന്റ് ചെയ്ത്. തല്ലേ ഉള്ളൂ ഇതിന്റെ രീതികളൊക്കെ നമുക്ക് നോക്കാം.
അതാ ഇനിത് ഇത് വിജയിക്കുവോ അതോ പരാജയപ്പെടുവോന്ന്. ഇത് ഇതിനന് മുമ്പും. ചില ചില ജില്ലക്കാര് ഇത് ഇത് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവിടൊന്നും ഇത് വിജയിച്ചിട്ടില്ല.
ഈ ജില്ലയിലല്ല എനിക്കൊന്ന് കർണാടക ആൻഡ് തമിഴ്നാട് ആ ടൂസ്റ്റ് രണ്ട് സ്റ്റേറ്റിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്കൊന്ന് വലിയ വിജയന്ന് തോന്നുന്നു. കാരണം ആ അവര് വന്ന് ഇറങ്ങുന്നു അവിടെ നേരത്തെ ഇത്ര ശതമാനം സ്ത്രീകൾ മാത്രമേ അവിടെ യാത്ര ചെയ്യുന്നുള്ളൂ ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴത്തേന അവിടെ ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യ മേഖലകളിലും. കൂടുതൽ വരുമാനം വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ആ ഇപ്പൊ ആ ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന തൊട്ടടുത്തുള്ള കടകൾക്ക്. കച്ചവടം നടക്കുംന്ന് പറയുന്നുണ്ട്. എന്നന്ന് വെച്ചാൽ അവിടെ സേവ് ചെയ്ത പൈസ ഇവര് ഈ കടയിൽ എന്തെിലും. സാധനം വാങ്ങിക്ക ക്കാൻ ചെലവഴിക്കും ന്നാണ് പറയുന്നത്.
ആഹ് അതെ ഇങ്ങനെ പറയുന്ന് ഞാൻ കേട്ടായിരുന്നു ഒരു സ്ത്രീകള് സാധനം മേടിക്കാൻ വേണ്ടി ഇവരുടെ പൈസ ചെലവാക്കുമ്പൊ ട്രേഡ് വ വർദ്ധിക്കും ഉം അതുപോലെ ഞാനും കേട്ടായിരുന്നു
ആഹ് ട്രേഡ് വർധിക്കുന്നൊക്കെ പറയുന്നു അപ്പം നോക്കാ പിന്നെ കൊറേ പേര് ജോലിക്കായിട്ട് പോമ്പം ഇപ്പം ഒരു സാമ്പത്തികവും ഇല്ലാതിരുന്ന സ് ത്രീകള് പോലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരിടത്ത് പോയി പിന്നെ ജോലി ചെയ്യാനും ഒക്കെ അ അവർക്കും പറ്റ റ്റുവല്ലോ. അവർക്കൊരു സാമ്പത്തിക സഹായമാവും.
അത് സത്യമാണ്. ചെലർക്കത് ഉപകാരപ്പെടും. ചെലർ ഇത് മിസ് യൂസെയ്യും.
മിസ് യൂസെയ്യും ന്ന് വെച്ചാ സമൂഹത്തില് രണ്ടു തരത്തിലുള്ള സ്ത്രീകളന്ന് വെച്ചാ ഒന്നും ഇല്ലാ ത്തവരും ഉണ്ട്. എന്നാ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പം കൊറച്ച് എനിക്ക് തോന്നുന്നു രണ്ടും ബാലൻസ് ചെയ്ത് നിക്കുവായിരിക്കും നമുക്ക് ന്യൂസ് നോക്കാം എന്തു ന്നാ സംഭവിക്കുന്ന്
ഓക്കെ ഓക്കെ ഉം
പിന്നെ താങ്കൾ എങ്ങനെയാ പോവുന്നത് പ്രൈവറ്റ് ബസ്സിലാണോ അതോ കെ എസ് ആർ ടി സിയിലാണോ അതോ സ്വ സ്വകാര്യ വാഹനമാണോ താങ്കൾക്കുള്ളത്?
ഞാന് ബൈക്ക് ഉണ്ട് അപ്പം എണ്ണ അടിച്ച് പോണം. സ്വന്തം കയ്യിന്ന് പൈസ ഇട്ട് തന്നെ പോണം.
ആഹ് ഇപ്പൊ പെട്രോൾനൊക്കെ എന്താ വെല പെട്രോൾനൊക്കെ വെല കൂടിയില്ലേ അതോ
ആഹ് വെല കൂടി. ഇപ്പൊ ലി ലിറ്റർന് നൂറ്റി ഇരുവയ്ന് അടുത്തായി നൂറ്റിപ്പതിനെട്ട് നൂറ്റി ഇര്ദ് ആ ഒരു റേഞ്ചായി
പ്പ ഏകദേശം ഈ ഒരു ലിറ്റർ പെ ട്രോൾന് എത്ര ദൂരം വരെ യാത്രയ്യാം ബൈക്കില്
ബൈക്കിന്റെ മൈലേജ് അൻസര്ച്ചാ ആ ഇത് എത്ര രു പോവുന്നത്. ഇപ്പം നാപ്പത് സംതിങ് മൈലേജുള്ള വണ്ടി ആണെങ്കി നല്ല എണ്ണ പിടിക്കും. അതായത് ഇപ്പം ഒരു നാപ്പത് കിലോമീറ്റർ പോണങ്കി തന്നെ ഇരുന്നൂറ് രൂവയ്ക്കൊക്കെ എണ്ണ അടിക്കേണ്ടി വരും. ഒരു നാപ്പത് മൈലേജ്ള്ള വണ്ടിക്ക് മൈലേജ് കൂടിയ വണ്ടിയാണെങ്കി എണ്ണ കൊറച്ച് പോ വേടിച്ചാതി ഏ
മൈലേജ്ന്ന് പർഞ്ഞ
മൈലേജ്ന്ന് പർഞ്ഞാ ഈ ഇപ്പം ആക്റ്റീവ ആക്ടീവക്ക് ആക്ടീവക്കൊക്കെ ഒരു അമ്പത് ആ ഒരു റേഞ്ചിലെ മൈലേജ് കിട്ടത്തള്ളു ഇത്ര ദൂരം ഓടുന്ന ഒരു ലിറ്റർ എണ്ണ അടിച്ചു കഴിഞ്ഞാ ഇത്ര ദൂരം ഓടും അതൊരു മൈലേജ് കണക്കൂട്ടി വച്ചേക്കുവ ഹലോ കേക്കുന്നുണ്ടോ ആഹ് ആഹ് അതുപോലെ ബൈക്കിനൊക്കെ അറുപത് മൈലേജ് കിട്ടും ഒരു ലിറ്റർ എണ്ണയിലൊക്കെ ഇത്ര കിലോമീറ്റർ ഓടും അത്ര മ മൈലേജ് കണക്ക് കൂട്ടി വെച്ചേക്കുവാ കമ്പനിക്കാര് പറയുന്ന ഒരു ഇതു വേണം വണ്ടിക്ക് മൈലേജ് അതൻസര്ച്ച് അമ്മള് വണ്ടിയൊക്കെ സെലക്ടെന്നെ ഇപ്പം മൈലേജും എണ്ണയും നോക്കിട്ടൊന്നും കാര്യവില്ല ഇപ്പ ഇനി ഇനി അങ്ങോട്ട് ഇനി എല ട്രിക് വണ്ടികളായിരിക്കും. ഇനി ആ കാലം മൊത്തം എലട്രിക്ക് വണ്ടി കൊണ്ടോവും ശെരി എന്നാ